എന്താ വർത്താനം ഹലോ എന്താ വർത്താനം
നല്ല വർത്താനം ഇപ്പോ കേൾക്കിണ്ടോ
ആഹ് കേൾക്ക്ണ്ട് അവടെ-
കേക്ക്ണ്ടോ ഉം ആഹ് അതാ ചോയിച്ച് നല്ല ഇഷ്യു ഉണ്ട് ഇ അവിടെ
ആഹ് എടക്ക് കേക്ക്ണ്ട് എടക്ക് പരപരാ ഉം
ആഹ് ആഹ് എന്താ പിന്നെ പണി
പണി
എന്തെടുക്കാ
വീട്ടിലുണ്ട്
ആഹ്
കാര്യയിട്ട്ക്ക് പണില്ല
മഴയായിട്ട് പൊറതൊന്നും എറങ്ങാൻ കഴിയൂലയില്ലേ
ഉം
ഉം ഇവടെങ്ങനെ കുത്തി ഇരിക്കെണ്ടി വരുയില്ലേ ആഹ് ആഹ് ആഹ് എന്താ പിന്നെ ട്രിപ്പൊക്കെ പോയീനോ നാട്ടില് വെക്കേഷൻല്
ആഹ് ട്രിപ്പൊക്കെ പോയിനി
ആ ഫാമിലിയറ്റൊ
ഉം ആഹ്
ഫാമിലി കസിൻസിലൊക്കെ നമ്മള് എന്ത് രസാലേ
ആ പറയണ്ടോ
ഏട്ട പോയിഞ്ഞേ
ഊട്ടി
ആ ആ ആ ഇപ്പോ കുറേ ആൾക്കാാര് പോവ്ണ്ട് ഊട്ടിക്കും മൂന്നാർക്കൊക്കെ ഇപ്പൊ കോ കുടി ആയോണ്ട് മഴന്റെരം കോട ഉണ്ടാവല്ല ഉണ്ടാവല്ലോ
ഉം ഊട്ടി പറഞ്ഞ ഭയങ്കര അടിപൊളിയാ എപ്പളും അങ്ങട്ട് പോവാൻ തോന്നും
ആ ആ ആ അങ്ങനെ പോയേര്ക്കും ലേ
ഉം
ഉം ഉം..
നല്ല തണുപ്പ് ആ രാത്രിയാവുമ്പോം
ആഹ്
അവിടെ എത്തുമ്പോ പ്രത്യേകര ഒരു തണുപ്പാണ്
ആഹ് ആഹ് ആഹ് ഇപ്പ അയ്ന് എന്താ എല്ലാരും പ്രിയദർശിനി ബസ്സ് ഇപ്പം ഒഴിവുണ്ടല്ലോ
ആഹ് ഉണ്ട് ഇപ്പറങ്ങീണ്
ആ അപ്പ ഇപ്പോ എല്ലാവാരും അയ്ല് കേറി പോവും പറയാ
ആ അയ്ല് കൊറെ നിബന്ധനകളും ഉണ്ട്
ആ
ടികറ്റ് തന്നാൽ അഹ് ഏ ബസ്സ് എവ്ടെ എറങ്ങണെ അഹ് അതുവരെ വാണ്ണം..
ഏ അങ്ങനെയൊക്കെ ഇണ്ട്
ഉം അല്ലെങ്കില് അഞ്ഞൂറ് റുപ്യ ഫൈന്
ഇപ്പൊ ഈ പ്രൈവറ്റ് ബസ്സാരൊക്കെ ഇപ്പെ നിർത്താന്നൊക്കെ പറഞ്ഞേക്ൻണ്ട് ഉം അങ്ങനെ ന്യൂസൊക്കെ കണ്ടിന് ബെൽക് ഓൽക്ക് ഇപ്പ നഷ്ടില്ലല്ലാ എല്ലാ ആൾക്കാരും ഉം കെ എസ് ആർ ടി സി കാത്ത് നിക്കുകാണ്.. അപ്പ പിന്നെ ഓൽക്ക് നഷ്ടല്ലേ
ഉം പിന്നെ അതൊല്ലാ ആ ആ ആണുങ്ങൾ പറയണ്ട് ഇപ്പം എന്ത്
പെൺകുട്ട്യാൾക്ക് മാത്രം സീറ്റ് ഞങ്ങൾക്ക് ഒന്നും ഇരിക്കാൻ പറ്റ റ്റുലന്ന്റാഞ്ഞാണ്ട് കച്ചറൊക്കെ ഉണ്ടാവൽ ഇൻണ്ട് എടക്ക് ഒക്കെ
ആ ആ ആ ആയ്നെപ്പം നല്ലത് എല്ലാഓട്ത്തെ
ഉം
ഭയങ്കര പ്രശ്നംന്തൊക്കൊയി വെരാണ് ന്ന് പറയാ
ഉം ഓല സീറ്റില് ഗേൾസ്ന്നെ വന്നിരിക്കന്നൊക്കെ പറഞ്ഞണ്ടേ
ആ അ ആ ഇപ്പൊ അയ്ന് അങ്ങനെല്ലാ പെണ്ണുങ്ങൾ ഇപ്പോ നല്ലോ ഇണ്ടായിട്ട് ആണുങ്ങൾക്ക് സീറ്റിലിരിക്കാനെന്നും
ഉം ഉം അങ്ങോട്ടും ഇങ്ങണ്ടും സഹകരിക്കണം
ആ ആണ്ട് മാണ്ടിയോടത്ത് കേറി കുത്ത്ർക്കാണ് പറയാ ഉം ഉം ഉം എല്ലാരും സഹകരിക്കാ ഈ പെണ്ണങ്ങൾ റെഡിയ ആവില്ലാ അതാ പിന്നെള്ള ഒല്ക്ക് കിട്ട്യ സീറ്റില് ആണ്ട് കേറി കുത്തർക്കാന്നല്ലാതെ.
അഹ് പറഞ്ഞാ ശെര്യാ പെണ്ണ്ങ്ങക്ക് കൊർച്ചൊരു ഇതാ.
അഹ് ഓല് ഇപ്പത്തെ കു പെണ്ണങ്ങള്ർഞ്ഞാല് കുട്യള്യും വേം ഒക്കത്തെട്ടിയണ്ട് വരും. എത്ര വലിപ്പല്ല കുട്ടോളാണഗിലും ആഹ് സീറ്റിട്യൂനുള്ള വിചാരത്തിലേ
ഉം ഉം ചേലോര് അയിന് മാണ്ടി എടങ്ങേറാവണല് ഉ ണ്ട് കുട്ടീനെ പിടിച്ചണ്ട് അപ്പ ആരും കൊടുക്കൂല്ല
ഒക്കെ വേം നീച്ചു തരും ക്ക് പക്ഷ ചേലോരെ ന്ന് കണ്ടാലും മെൻ്റെക്കകത്ത പോല കൂതീർക് പറയാ ഉം ഉ ചേലോല് വേം നീചെരും.
ഉം
ഉ ചേലോല് ണീ ചോന്നുംതര്ലാരേയും.
ചേലോൽക് ഭയങ്കര നന്ദിയേകാരം ചേലോൽക് അയ്നു മാണ്ടി തീരേണ്ടാവൂല.
ആഹ.
അങ്ങട്ട് ചെയ്താലേ ഇങ്ങട്ട് ചെയ്യൂ ലാർഞ്ഞതിരി
ആഹ് അതാണ്.
എല്ലാരും കൂട്ടിപുടിച്ചണം.
ആ ഇപ്പ ഞാൻ പ്രൈവറ്റ് ബസ്സാര് ഇപ്പോ ആ ഒന്നാമായിപ്പോ പ്രൈവറ്റ് ബസ്സാർ ഇപ്പം സ്കൂൾ കുട്ടികളൊന്നക്ക കയറ്റാനായിട്ട്പ്പ കെ എസ് ആർ ടി സി വന്നുണ്ട് പ്പെല്ലാരും അയില്ലല്ലേ.
ഉം കുട്ടികൾക്ക് ഒരു ഇതായി.
ആഹ് കുട്ടികൾക്ക് ഇതില് ഇപ്പ കുട്ടികൾക്കാണ് മെയിന് അങ്ങനെ ആ വാക്കിലെടുക്കൊ ന്നും വാണ്ടില്ല്യേനി. അതായത് സ്റ്റുഡൻസേൾക്ക് മാത്രം ഫ്രീ ടിക്കറ്റന്നെ മാണ്ടീനി വാക്കില്ലോൾക്കൊക്കെ അങ്ങനെ മാണ്ടില്ലേനീ അറ്യ
ഉം ഉം ചേ, ചേലെ പാവങ്ങൾ ഇണ്ടായിൻവണ്ടി എടങ്ങേറാവ്ണ്
ഉം
അങ്ങനൊക്കെ കണ്ടറിഞ്ഞ് കൊടുക്കണം ചേലോല് അറിയാത്തോലും കണ്ടറിഞ്ഞു കൊടുക്കാതോലും ണ്ട്.
ചെല ബസ്സാരി പ്പയും ഇതിന്റെ എം കേല് മാത്രം വർക്ക് ചെയ്താണ്ട് മങ്ങനെ കുടുംബം പോറ്റണ ആൽക്കാരും ഇണ്ടാവാം
മ്ഹ്
ഓല കൂലി ഉം ഓല കൂലിം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടല്ലേ
ഇപ്പൊ ഈ ബസ്സന്നെ ഒടിച്ചോണക്ക് പൈസ കിട്ടണ്ടോ അറിയില്ലല്ലോ?
ഉം അതാണ് ഉം ഏതായാലും ഇപ്പൊ എന്തൊക്കോ പ്രൈവറ്റായല് പ്രശ്നം ഉണ്ടാക്കീന എന്തായാലും.
ഓലെ മാർഗം ഇതല്ലേ ജീവിച്ചു പോവല്ലേ.
ഉം എന്ത് കാട്ടാനാ.
ഉം എല്ലാരും സഹകരിച്ചാലേ ഓല്‍ക്ക് ഒരു
ഇപ്പൊ ഞമ്മൾ നോക്കുകയാണെങ്കിൽ ഞമുക്ക് സമാധാനമാണ് ചില കാര്ങ്ങൾക്കൊക്കെ ചില സ്ഥലത്തക്കൊക്കെ പോവാന്നൊക്കെ പറയുമ്പോളേ പെണ്ണുങ്ങക് ഇപ്പ ഈ ഉം ടിക്കറ്റും കാര്യങ്ങളൊക്കാവുമ്പോ മ്മക്ക് ചെല നേരത്ത്ക്കെ സമാധാനാണ് പക്ഷെ ചെല നേരത്ത് നോക്കാണെങ്കില് എന്തോ പോലെ തോന്നും.
ഉമ് അല്ല എപ്പഴും ഉണ്ടവൂല ബസ്സ്. അങ്ങനെയണ്ട് അമ്മക്ക് എവിടക്കെങ്കി പോകുമ്പോം. ഈ ഐടി വയ്യന്നെ ബസ് അങ്ങ അങ്ങനെ ണ്ടാവേല്ലേ പ്ലെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ.
അല്ല ടൈമിങ് ണ്ടല്ലോ ഈ ടൈ ഇങ്ങനെ ഇപ്പോ ഈ രാ വന്ന രാവിലെ കൂട്ടിക്കോണ ബസ്സാ ന്നൊരു ടൈമിങ്ങ് ഇല്ലല്ലോ ബസ്സിന് ഉം ഇപ്പ എന്റെ ഇവിടെ എന്റെ കസിൻ
പത്തണിക്കാണെങ്കി പിന്നെ രണ്ടണിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ
ഏഹ്
അങ്ങനെ
പക്ഷെ പെണ്ണുങ്ങൾ എന്താ വെച്ചാ ആ ടൈം കണക്കാക്കിയപ്പ ഇറങ്ങണെതെ
ആഹ് അതാണ് അല്ലാത നടക്കൂല വണ്ടി കിട്ടൂല
ഇപ്പ ചില സ്ഥലത്ത ചില സ്ഥലത്തൊന്നും ബസ് കെഎസ് ആർ ടി സി ഇല്ലല്ലോ ഇപ്പ നമ്മള അഴിക്കോട് ഭാഗത്തൊന്നും വല്ലാ കെ എസ് ആർ ടി സി ഇല്ല അപ്പൊ നമ്മൾക്കൊക്കെ നടക്കും പ്രശ്നല്ല
ഉം ഉം
ഏത് ഭാഗത്തച്ചാ കോയിക്കോട് ഭാഗ മുക്കം ഭാഗം അവ്ടൊക്കെ അധികം കെ എസ് ആർ ടി സി വരുന്ന
ഉം ഉം
റൂട്ടി ഭാഗകൊക്കെ
ആഹ് കൊണ്ടോട്ടി ഭാഗത്തക്ക് തന്നെ ആ ഭാഗത്ത് കൂടെ കോഴിക്കോട് പോവാ പിന്നെ മലപ്പുറം വഴി പോവാ ആ
ഉം
പോവാണ്
നല്ല ബസ് കെ എസ് ആർ ടി സില്ല അല്ലെങ്കിൽ പിന്നെ ഏഹ് കുട്ടികക്ക് മാത്രാക്കണം സ്റ്റുഡൻറ്സുകൾക്ക് മാത്രാക്കണ്ടീനും കാണം ചില ബസ്സാരൊന്നും അങ്ങനെ കേറ്റാതെ പോണോലുണ്ടല്ലോ
ആയിപ് എപ്പഴും ഉണ്ട് കേട്ടോ കാണണ് കുട്ടികളെ ഓൽക്ക് പൈസ രണ്ട റുപ്പി കൊടുത്താല് അങ്ങനെയാണ് പറഞ്ഞാണ്ട് ഓൽക്ക് അതു കിട്ടണേ ഇണ്ടാവുള്ളൂ പൊരേന്ന്
ആഹ് അങ്ങനെയാകുമ്പോൾ ട്ടി കെ എസ് ആർ ടി സില് സ്റ്റുഡൻറ്സുകൾക്ക് മാത്രം ഫ്രീ ടിക്കറ്റ് ആന്നാ
ഉം ഇണ്ടാവുമ്പോ ഒൽക്കും കൊടുക്കണം എന്നാ ഒൽക്കും സന്തോഷം ഉണ്ടാവും
ഉം ഉം
ഓൽക്ക് ഇത് തന്നെ കിട്ടുമ്പോൾ ഓൽക്കും
എപ്പഴ അഞ്ചുർപ്പല്ല രണ്ടുർപ്പെന്നേ
ഛെ ഏഹ് അരീക്കോടുന്ന് ചോലേക്കെറ്റ രണ്ടുർപിയ ആണെങ്കി കൊടുക്കാ
ഉം
പിന്നെ ആഹ് ചിലോടുത്തുന്ന് അഞ്ചുർപ്പ്യെ
ഉം എനിക്കറിയില്ല ട്ടോ ഞാനങ്ങനെ വല്ല ബസ്സ്‌ കേറാത്ത ഒരാളാണ്
ഉം ഉം
വല്ല കറക്റ്റ് അറിയില്ല
ഞാ കേറേണ്ട്
എൻക്കയ്ന് വണ്ടി ഉണ്ടായോണ്ടേ കേറാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാ പറയാ ഉം
ഉം
അല്ല എനക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ബൈക്കും പിന്നെ ഓട്ടോറിക്ഷ എല്ലാം ഉണ്ട് അപ്പം പിന്നെ കൊണ്ടരാനും കൊണ്ടാക്കാനും ഒക്കെന്നെ വരലും പോലൊക്കെ വണ്ടിയാ പഠിച്ച ചോദിച്ചാ ഒരു ആവറേജ് പഠിച്ചിട്ടുള്ളൂ എനിക്ക് ഒന്നായിട്ടും ഫുള്ളായിട്ടും അറിയില്ല മെയിന് അറിയില്ല
അയേ പേടിയാ ലേ?
ആ ഞാൻ പഠിച്ചു വരുന്നുള്ളു.
ഉം നല്ലതാണ് പഠിചണുതും. ആ ഞാൻ പഠിച്ചണു.
ഏഹ് അല്ല സത്യം പർനാ നല്ലതാ നമ്മളീ യകിഷീന്നൊക്കെ ഇങ്ങട്ട് വരാ ന്നൊക്കെ വമ്പോയെ കൊർച്ചു ലോങ്ങിണ്ടല്ലോ ഉം
ഇൻക്ക് ഇഷ്ട വണ്ടി ഇൻക്ക് ബൈക്കൊക്കെ ഭയ്ങ്കര ഇഷ് പക്ഷേ ഞാൻ ആക്റ്റീവ് പട്ച്ചിട്ടുള്ളൂ നി ബൈ
തന്നെ ആഹ് ഞാൻ കു സ്കൂട്ടിഓട്ടും. ഒരാള് ബേക്കിലൊക്കെ ഇരുന്ന്, ഞാനിങ്ങനോലൊക്കെ കൊണ്ടു പോവു റ്റക്ക് ഇൻകൊരു വല്യൊരു എയിമണ്ടായിട്ടില്ല കൊറച്ച് ടൈം ആകും
ഉം എക്സ്പീരിയൻസാവണെങ്കി എടക്കെട്ക്ക് ഇങ്ങനൊന്ന് ഇട്ത്തോക്കണം പിന്നാ ടെച്ച് വിട്ടാല്
നോക്കലുണ്ട്ഞാൻ പോകും ചെയ്യും പക്ഷെ എനിക്ക് മെയിലോട്ട് കേറ്റുമ്പള് ഒരു പേടിയാണ് അറിഞ്ഞാഞാ
നമ്മളെ മനസ്സിന്റെ ഉള്ളില്ലാ ആ പേടിം ഒഴിവാക്കണം ന്നാല ഇൻ ഇൻ കൊക്കെ ഇന്റെ ഇത് പറഞ്ഞാല് അങ്ങനേണ്
ആഹ് ക്ഷെ ചെലോൽ അങ്ങനെ ടീ ആണ്ടൊരു പൊ എന്ത് വന്നാലും മാണ്ടില്ലാണ്ട്ട്ത്തന പോവന്നെ ന്നാ ചെലോൽക്കങ്ങതൊരു മൈൻ്റ്ണ്ട്
ഉം ഉം
ഉം
അതൊക്കെരു രസം അമ്മക്കെന്തെങ്കിം ഓൾക്കിനി പോണങ്കിൽ പെട്ടനേ വണ്ടീനെ വേണം
ആഹ് അങ്ങനെ ന്നാ ഐക്കോട്ടെ. വേറെന്ത പ്രത്യേകിച്ചൊന്നുല്ലാ
ഉം എന്നാ ശരി
ആയിക്കോട്ടെ
ബൈ